ഹലോ
ആഹ്
എന്തൊക്കെ വിശേഷം മഴപ്പൊ ചോർന്ന്ക്ക്ണ് ഇത് വരെ നല്ല മഴേയിര്ന്നു ഇപ്പം ചോർന്ന്ക്ക്ണ് കുട്ട്യാളൊക്കെ വന്ന് എങ്ങനെ ഇന്ക്കിഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ മന്തി ഇഷ് ട്ടേനു പക്ഷെ ഇപ്പൊ കൊറേ കഴിച്ച് ഇപ്പം എനിക്കെന്താഷ്ടാന്നറിയോ ഷവായ ഷവായിം ഷവായ റൈസും ഞാനൊരു തവണണ്ടാക്കിട്ട്ണ്ട് പക്ഷെ കടേൽണ്ടാക്ക്ണ അതേ ടേസ്റ്റ് കിട്ടീല്ല കടേൽ ഉണ്ടാ ക്കിയ ഞാന് കൊറേ ഇതൊക്കെ നോക്കിയാണ്ടാ റഫർ ചെയ്തിട്ടാ ഇണ്ടാക്കിയേ പക്ഷെ കടേൽണ്ടാക്ക്ണ ടേസ്റ്റ്
ഞാന് ഏഹ് ശവായ മന്തി കഴിച്ചിട്ട്ണ്ട് അത് ഏഹ് പിന്നെ എഹ് പിന്നെ പക്ഷെ ഇവര്ക്ക് എരുവൊന്നും അധികം വിടാൻ കഴില്ല ഇവർക്ക് അപ്പെൻ്റിക്സ് ഉണ്ടായോ
ആഹ് ശവായ ഭയങ്കര എരിവാണ് കുട്ടികൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാ
ആഹ് അല്ല അതുകൊണ്ട് ഞാന് അത് പരീക്ഷിക്കൽല്ല ഞാന് അധികം മന്ത്യാ പെരിപെ രി മന്തി ആക്കിട്ട്ണ്ടോ
ഇല്ല പെരിപെരിമന്തി ഇണ്ടാക്കോ അറിയോ
ആഹ് അതാ ഞാൻ ആദ്യം പരീക്ഷിച്ചെന്നെ അയിൽ സക്സസായി പിന്നെ അത് അത് സംഭവില്ലേ നമ്മളെ ചോന്ന മൊളകില്ലേ ഒണക്കമൊളക്
ആഹ് ആഹ്
അത് അതൊരു പത്തെണ്ണം അത് അപ്പം എളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാ ഏഹ് എന്നിട്ട് എന്നാക്കാ അത് കെറച്ച് അ ഇട്ടെച്ചശേഷം നമ്മ പിന്നെ
കുതിർന്നിട്ട് അരക്കാനാ
ആഹ് പിന്നെ മ മല്ലിച്ചെപ്പ് ഇച്ചിരി ഏഹ് പൊതീന ഓവർ വേണ്ട ഇച്ചിരി മല്ലിച്ചെപ്പാ കൂടുതല് നല്ലോണം മല്ലിച്ചെപ്പ് വാണം പിന്നെ ഈ മുളക് നമുക്ക്കൊർചൊന്നിട്ട് വെച്ചില്ലേ ആയ്ൻ്റെല്ലാ മൊത്തളകീട്ട് അഹ് അത് അതിലേക്ക് ഇടാം ആ അതിന്റെ മേലത്തെ തിരി കളഞ്ഞിട്ട് മിക്സിയിലേക്ക് ഇടാ പിന്നെ വെളുത്തുള്ളി രണ്ട് മൂന്നണ്ണം ചെറ്ങ്ങനെ മുറ്ച്ചിട്ട്ടാം പിന്നെ ഏഹ് കൊറ്ച്ച് കാശ്മീരി മൊളക്‌ണ്ടെങ്കി അത് ഇടാ
ഓഹ് ഇതെരിവേക്കാരം
ആ മുട്ട ഉണക്കമ മുളക് എരുവാണോ അത്ങ്ങക്ക് അറിയാലോ എരിവൂല്ല എരി നല്ലോണം വാണ്ടോർക്ക് എരി നല്ലോണം ഇടാ അത് നമ്മള് ഇത്
ഇപ്പീ ഏരുള്ളതാണോ ഏരു കൊറവ്ള്ളതാണോ
അത് മുളക് ന്റെ ഇതുപോലെ ഇരിക്കും ക്കും നമ്മക്കറിയാലോ ആ മുളക് എരിവുണ്ടോ ഇല്ലോന്ന് അയ്നന്സരിച്ച് കൊറക്കും കൂട്ടും എല്ലാം ചെയ്യാ
ആഹ് ആഹ് ആഹ്
പ്പം എന്നാക്ക പിന്നെ ആ അതിലേക്ക് ഉം പാ കാശ്മീരി മൊളകിടാ അതില്ലെങ്കിൽ സാദാമുളക് ച്ച്ടാ ആ കളറ് കിട്ടാന് ഇന്നട്ടത് നല്ലോണം അരക്ക ഒരു ഒരു ഇത് ഏഹ് അര നാരങ്ങ നീരും കൂടി ഒയ്ക്കണം. മറ്റത് നല്ലോണ്ണം അരക്ക ഉപ്പും കൊറച്ച് ഇടാട്ടോ ഉപ്പും അയ്ലെന്നേ ഇടാ. ന്നാ പിന്നെ ഉപ്പിടണ്ടല്ലോ എന്നിട്ട് അരച്ചിട്ട് എന്നാക്കി ചിക്കൻല്. ടിപ്പിച്ച് വെക്ക ഞാൻ അധികം രാത്രിയെ ചിക്കന് പിടിപ്പിച്ചു വെക്കും. പിന്നെ രാവിലെ ആക്കാൻ വേണ്ടീട്ട് അന്ന് നല്ലോണ്ണം പിടിക്കും ആഹ് അങ്ങനെ ആഹ് അങ്ങനെ സമയ ഇല്ലെങ്കിൽ രാവിലെ തന്നെ ഇതാക്കാ പ്രശ് ന്നുല്ല അങ്ങനെ പിടിച്ചാലും മതി ന്നു വെച്ചാ ഈ മസാല ഫുള്ളായിട്ട് അയിൽ ഇട്ണ്ടാ.
മുളകൊക്കെ നല്ലോണം പിടിച്ചോളൂലേ.
നല്ല പിടിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അപ്പൊ ഈ ഇപ്പൊന്നോക്ക ആഹ് മസാല പകുതി ഇണ്ടാവൂലേ ഞാൻ പകുതിയിടുണ്ടോ അത് തന്നെ അതില് ഫുള്ളാവും ആ ചിക്കന് ഫുള്ളും കുക്കർല് ഇട്ട് വെക്കല്ലോ നമ്മ ചിക്കന്
അതെ
റ്റന്നാക്കാൻ അറിയോ. പിന്നെ ചെറി ഉള്ളി ചെറിങ്ങനെ മുറിച്ചിട്ട് അത് എണ്ണ വാ ആഹ്. വെല്ലുളി വാട്ട അയിലേക്ക് ഒര് അഞ്ച് വെളുത്തുള്ളിയും ചെറിങ്ങനെ മുറിച്ച് വാട്ടാ ക്യാപ്സിക്കന്നും ഇടേണ്ട ആവശ്യല്ല ഞൻ ഇടല്ല്ല വാണെങ്കി ഇട.
ഉം നമക്ക് വേണെങ്കി ഇടലേ.
ഉം ഈ ഈ ചിക്കൻ എന്നാ ആഹ് ക്യാപ്സിക്കം ഇടുന്നുണ്ടെങ്കിൽ ഇടാ അപ്പയ്ക്ക്‌ ഇത് ഇവടെ വയറ്റുബക്ക് ഇപ്പുറം ചിക്കന് കുറച്ച് എണ്ണയില് പൊരിച്ചെടുക്കണം ഏ ഹ് ഹ് പൊരിച്ച് അല്ല മുക്കി വാണ്ടാ സാദാ മ്മ മീനെല്ലാം പൊരിക്കുന്നോലെ ചിക്കൻ പൊരിക്കല് ല്ലേ
ആഹ്
നമ്മ നമ്മളടുത്ത് അങ്ങനെ നമ്മ നമ്മള്ടെ അടുത്ത് അങ്ങനെയാ മുക്കി ചിക്കൻ പൊരിക്കില്ല ഇവിടെ അങ്ങനെ പൊരിക്കും കൊ ച്ച് ഫ്രൈപാനില് ഓയില് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ പൊരിക്കും. അന്നിട്ട് എന്നാക്കാ പിന്നെ നമ്മൾ വെള്ളം എന്തായാലും അരി കുതിർത്ത് വെച്ചിട്ടുണ്ടാവൂലേ ബസ്മതി റൈസ് സെല്ല ആണെങ്കിൽ അരമണിക്കൂർ വെക്കാ എന്ന അത് ആദ്യം അത് ചെയ്തി ഊറ്റി വെക്കണം ഊറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ടന്നക്കാ ഇത് വയറ്റാ
ആഹ്
ള്ളിയും വെളുത്തള്ളിയും വയറ്റി പിന്നെ അയിലേക്ക് മാഗി ക്യൂബുടാ പിന്നെ നമ്മളെ മസാല പകുതി ഇലേക്ക് ഇടണം ഫുള്ള് ഇട്ടിട്ടില്ലല്ലോ പകുതി ഇയിലേക്ക് ഇടാ ന്നട്ട് നല്ലോണ്ണം വയ എന്നിട്ട് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളൊഴിച്ച് നല്ലോണ്ണം ഇതാക്കാൻ വെക്കാ. അപ്പൊ നമ്മള് മറ്റു സാധന എല്ലാ ഒണക്കനാരങ്ങ പിന്നെ ഗ്രാമ്പൂ പട്ട അതെല്ലു ഇടാട്ടാ എന്നിട്ട് ഏലക്കായ അതെല്ലു ട്ട് അത് വെള്ളം തിറക്കുമ്പോ ഈ അരി ഇടാ അപ്പൊന്നെ മോ സിമാക്കിട്ട് വെക്കാ അയിൽന്നഞ്ഞെ വേവുല്ലോ ആഹ് അത് ആയി കഴിഞ്ഞിട്ട് നല്ലോണം ഇതായ ശേഷം ഈ ചിക്കനെല്ലാം റെഡി ആയിട്ടുണ്ട് പൊരിച് ട്ട് അതിന്റെ മേലെ വെക്കാ എന്നിട്ട് ആഹ് മറ്റേ മ്മളെ ആഹ് ഇത് പച്ചമുളക് ത്ത ഗ്യാസ് ഓഫ് ആക്കണ്ട ഇതെല്ലാം ഓഫ എന്നിട്ട് ആഹ് കരി. കരി ഇതാക്കിട്ട് പിന്നെ ആവി കേറ്റുവല്ലോ.
ആഹ് എ എന്താ അവിയയിറ്റ്ണ് ചിക്കനോ.
അല്ലടി ആഹ് മറ്റമ്മ ഇത് ഇത് താക്കൂലെ ആഹ് മറ്റേ കരിക്കട്ട വെക്കൂലടി ആവിക്ക് ആഹ് പൊക പൊക ഇടണം.
ആഹ് അത് ശരി ആഹ് അങ്ങനെണ്ലേ ഉം.
ആഹ് പൊക ഇട്ടിട്ട് പിന്നെ അത് കൊറച്ച് സമയം വെക്കാ. ന്ന്ട്ട് ഇങ്ങനെ ഒന്നാെര്ക്കെ ആക്ക്യോക്ക്യോക്ക്
അഹ് ആഹ് നോക്കട്ടെ ആഹ് ഓക്കെ ഇഷ്ടാണ് എന്താ അരിപായ് എല്ലാരും ഇതൊക്കെ തന്നെല്ലേ
എന്തെല്ലോ ഉണ്ട് പിന്നെ സിമ്പ് ഞാൻഓരോ രാൾ ഓരോ ടൈപ്പ്ല്ലാം ആക്കാ
ആഹ ഓരോത്തരും ഓരോ ടൈപ്പിലും ഓരോ സ്ഥലത്തും മാറ്റങ്ങളാണ്
ആഹ് ഇല് ഈ മുളക് അധികട്ടാ അതിനനുസരിച്ച് എരിയും.
ആഹ് അപ്പൊ കുട്ടികൾക്കെ കെതിയേടെക്കാരം അപ്പൊ മുളക് കാശ്മീരി മുളക് ഇടാണെ എരിവ് കൊറിലേ
ആഹ് അയ്ന് വേണ്ടിന്നാ മറ്റേ സദാ പൊടി മൊളക് പൊടി ഇട്ടാതി കാെർച്ചെരിവാണ്ടേ മധ്‌രായാ രസൂണ്ടാവുലല്ലോ
ആഹ് അതെന്നെ ഇങ്ങട്ട് മക്കളൊക്കെ എന്താ ചായ കുടിച്ചോ?
ആഹ് അവര് ചായയെല്ലാം കുട്ച്ച് ടീവ്യാണ ഇപ്പോ ഇതാക്കണം ഞ്ഞ് എ എഴ്തെണ്ടെല്ലാം പഠ് ട്‌പ്പിക്കണം ഓരോന്ന് ഓരോന്ന് പ മോന് പ്പാട്ട്ണ്ട്
ത്ത വെ‌ള്ള്യായ്ച്ചാ
മോക്ക് ശനി, ഞായർ മാത്രമേ ഉള്ളൂ! ശെ രണ്ടാം ശനി, ഞായർ മാത്രേള്ളൂ.
ഏഹേ വിൾച്ചീനി ആ ആഹ ആ ഉം സെരി ഇങ്ങട്ട് എന്താ ഇഞ്ഞി എന്താ പരിപാടിയേ എപ്പഴാ ഓല്
നീ അപ്പ താ അതാ വന്ന് ഇപ്പം മതിര് നമുക്ക് മ്മക്ക്ടെ മധുരക്കിഴങ്ങു ആന്ന് കഴിക്കാൻ അടെ എടുത്ത് വെച്ചിട്ടുണ്ട് വന്നോ
ഏഹ് അത് കഴ്ക്കാ
ആഹ്
ഗോവ വരകാ ങ്ങക്ക്
ഇല്യയ ഇമ്മാക്കൂല എനക്കറിയൂല ഞാൻ അങ്ങത്തൊന്നും ഉണ്ടാക്കൂലാ മറ്റേ ഒര്തവ്ടെ കാണല്ണ്ടാേ ചേമ്പ്ന് കാന്താരി കാന്താരിടെ ചമ്മന്തി ഉള്ളി ചമ്മന്തിയെല്ലാം അൻക്ക് ചേമ്പ് നല്ല ഇഷ്ട്ടാന്ന്
ചേമ്പ് കാവുത്ത് അക്കെ പുയ്ങ്ങീറ്റ് ലേ
കാവുത്ത്ന്നാർഞ്ഞാ ആ ചാേപ്പ് കളറാ ഒര് വയലറ്റ് കളറ്ള്ള സാധനെന്താ ഒരു
അതന്നേ
ആഹ്
അയ്നെന്താ വേറെന്തോ പറയല്ണ്ട് ഞങ്ങള്വ്ടെ കാവുത്ത്ന്നാ പറയല് കാച്ചില് ആഹ് രസാണ് അതൊക്കെ പണ്ട്ല്ലോര് കഴിച്ചീന്നെ സാനങ്ങളാണ് വൈകുന്നേരം ആവുമ്പോ അന്നൊക്കെ മധുരകേങ്ങായിറ്റും കാച്ചിലായിറ്റും
ഇവിടെ കപ്പ എനിഇഷ്ട കപ്പ വെക്കും. കപ്പ നല്ല എരൂള കറിയിണ്ടെങ്കിൽ മറ്റേ
ഏഹ് കപ്പിം ചമ്മന്തിം കുട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണെ
അതൊന്ന് കഴിച്ചിട്ട എക്ക് കറിയാ ഇഷ്ട്ടം നല്ല എരൂന്നകറി
ഏ നല്ല കാപ്പിം എന്താ കപ്പിം ചമ്മന്തിം നല്ലെ രസ, നല്ല മഴ എങ്ങനെ പെജുമ്പളേ ഉം നല്ല ചീനാ പർങ്ങിം ചെറിയുള്ളിം കല്ലുപ്പ്ട്ടാണ്ടര്
എരു ഇഷ്ട്ടാണെങ്കി ആ എരു ഇഷ്ട്ട അല്ല
ആഹ
നോക്കൊക്കെന്നും ഇഷ്ടയെല്ല എന്നാ പിന്നെ
ഏഹ് അയ്സെരി
ആഹാ
ങ്ങട്ട് ഏഹ് ഇല്ലല്ലാ ഇൻക്കറീല്ല അയ്‌നെ കുറ് ച്ച് ആഹ് ഓല് കാണും
ഉം ഇവരും കാണും അവരത് തീ അവരേത് ഇതാ
ഓല് ഏതാ? പുള്ളോത്തി അർജന്റീനേണ് ഞാൻ ബ്റസീൽ. റെണാ മ് റൊണാൾഡോ മെസ്സി മ് ആഹ്.
നമുക്ക് റൊണാൾഡോനെ ഇഷ്ടം പക്ഷെ പോർച്ചുകല് ജയിക്കൂല്ലല്ലോ. ഇശ്വരാ
ഹ് ഹ്. ഞാൻ പിന്നെ അങ്ങനൊന്നും നോക്കൂല ഞമ്മ ഇതക്കത്തന്നെ നമ്മളെ പെരീൽ എന്താ പണി അത് എന്തെങ്കിലും തിന്നാൻ പറ്റ്ണ ഇണ്ടാക്കാൻ പറ്റോ.
ഞാം ഞാം പറഞ്ഞ പോലെ ഇതാക്കി ഓക്ക്.
ആഹ് ഇണ്ടാക്കിഓക്കണം ഉം ഇണ്ടാക്കിഓക്കണം വെറൈറ്റി അല്ലേ. ഞാന് സാധാരണ നമ്മള അടുപ്പത്ത് അങ്ങനെണ്ടാക്കലാണ്. വെറകടുപ്പില് ആഹ് വേഗണ്ട്ല്ലേ.
ആഹ് മറ്റേ ഒ ഓ വെള്ള സെല്ലാറൈസ് അരമണിക്കൂറെ വെക്കണ്ടു. അതാ നല്ല ടേസ്റ്റ് പക്ഷെ ഇപ്പൊ ഭയങ്കര പൈസ ആയിനല്ലാം. നൂറ്റി എത്രയോ ഇല്ല മറ്റേ ചായല് ഞാൻ എഴുപത്തി ത്തൊമ്പതിന്റ ഒരു ബിരിയാണി സെല്ലാംന്നത്തൊന്നുണ്ട് അത് വാങ്ങീട്ടാ അങ്ങനെ. എന്നാ പിന്നെ നമുക്ക് ഇടക്കിടക്കെല്ല ആക്കാം മറ്റ മറ്റിന്റെ വാങ്ങീട്ട് ഇങ്ങനെ ഇടക്കിടക്ക് ആക്കാൻ കഴയില്ലല്ലോ.
ഉ ഹും അന്നെ അതന്നെ.
നീ മ മന്തിക്ക് തക്കാളി ചട്നി ആക്കലുണ്ടോ?
ആഹ് തക്കാളി ചട്ട് നീയും പിന്നെ മ്മളെ മയോനൈസും ഉണ്ടാക്കും മുട്ടവച്ചിട്ട് മു മുട്ട പുഴുങ്ങീട്ടും ആക്ക അല്ലാതെ ആക്ക മുട്ട പുഴുങ്ങീട്ടാവുമ്പോ കേടില്ല പച്ച മുട്ട അയിക്കണ്ട.
അല്ല മുട്ടക്കെ പുഴുങ്ങിട്ടാക്കുമ്പോ പാൽഒഴിച്ചിട്ട ആക്കുന്നതാ നീ
പാല്, പാല്, പാല് വെച്ചിട്ട് അല്ലെങ്കിലും ഞാൻ പാല് ഒഴിക്കലുണ്ട്.
അല്ലാ മുട്ടയില് പാ മുട്ട പുഴുങ്ങിയിട്ട് പാല് മാത്രം ഉള്ളി വെളുത്തുള്ളി ഇടണ്ടെ അപ്പൊ.
ആഹ് വെളുത്തുള്ളി ഇടും വെളുത്തുള്ളിയും പുങ്ങിയ മുട്ടിയും പാലും. പിന്നെ കുരുമുളകും.
ഉപ്പ് വാണ്ടേ?
ആ ഉപ്പും പിന്നെ തിരി തും എന്ത പറ ദേ നാരങ്ങന്റെ നീരോ അല്ലെങ്കിൽ നമ്മളെ സുർക്കല്ലെ വിനാഗിരി ആഹ്. അതെരു ത്തി
ഞ ആക്കിട്ട് അന്ന് ഒരിക്ക ആക്കീന് പുഴുങ്ങീട്ട് ഇപ്പൊ ഒരാൾ ഉരുലൊക്കെയും കിട്ടിയിട്ട് ആക്കലാന്ന്
പുയ്ങ്ങീട്ടാകും ചേർക്ക നമ്മൾക്ക് എന്താറോ. അധികം വേണന്നുണ്ടെങ്കിലേ ഒരുപാട് ആൾക്കാര്ണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ വേണെന്നുണ്ടെങ്കിലേക്കെ ഉരുളകിഴങ്ങ് ചേർത്താല് കെറേകിട്ടും.
ആഹ് ഞാ ഇതുരെ ആക്കിട്ടന്നെ ആക്ക അങ്ങനന്താച്ച മറ്റേ
കറീലുണ്ട് ഉര്ളക്കിഴങ്ങ് പിയ്ങ്ങിടും അല്ലെങ്കി തെകീല്ല.
അപ്പൊ ഈ മ മുട്ട പുഴു മ മഞ്ഞ എടുക്കൂല്ലേ വെള്ള മാത്രേ എടുക്കൂ.
അല്ല മഞ്ഞ ഇട്ക്കലുണ്ട് അതേ ഞങ്ങള് കുടുംബം ന്നറിഞ കെറേണ്ട്. പത്ത് പന്ത്രോളം ഒക്കെ ആരോടിം ഞമ്മളും ഒക്കപ്പാടെ കൂടുമ്പോ ചെല്പ്പ്പത് തെകീല്ല അഞ്ചു, ആ മുട്ടടുത്ത്ണ്ടാക്കിയാലും തെകീല.
എന്നാ ശരിയടി ഇനി അങ്ങനെ ആക്കി വോക്കാം.
ആയിക്കോട്ടെ ആയിക്കോട്ടെ അള്ളാഹ്.